ഹലോ ആഹ് ഹലോ!
ഓ
ആഹ് കേൾക്ക്ണ് ണ്ട് കേൾക്കുന്നില്ലേ ആഹ് പറ്റുന്നുണ്ട് ആഹ് പറ്റുന്നുണ്ട്
ഹലോ
ആഹ് കേൾക്ക്ണ്ട്
ആഹ് എനിക്ക് ഇപ്പഴാ കേൾക്കാൻ പറ്റ്ന്നേ എന്ത്‌ എടുക്കുന്നു മഴയൊക്കെയുണ്ടോ
ഇല്ല ഇന്ന് മഴ ഇല്ല
ആഹ് തുണിയൊക്കെ ഉണങ്ങിയോ ആഹ്
തുണി ഞാൻ മിഷീനിലിട്ട് ഉണക്കിയിട്ട് അയെ കൊടുന്നിടലാണ് അപ്പൊ പിന്നെ വലിയ കൊയപ്പല്ല്യ
ആഹ് പെട്ടെന്ന് ഒണങ്ങും
ആഹ് ഒണങ്ങും പിന്നെ പൊറത്ത്ക്ക് ഇപ്പോ സീറ്റ് ഇട്ടക്ണേ അപ്പൊ അവിടെ കെ ത്താനും വേണ്ടിട്ടും ഞാൻ മൂന്നാല് കൂക്കാണ്ട് അടിപ്പിച്ചും ചെയ്ത്ക്ക്ണ്. അപ്പങ്ങനാണ്ടും ഇ പ്പോ ആയൽ ഇങ്ങനെ വരി വരിക്ക് ഇങ്ങട്ട് കെട്ടി കൊടുത്തിട്ട് അവിടെ തോര
ആഹ് അപ്പ തുണിയൊക്കെ ഒണക്കാൻ എളുപ്പവാ
ആഹ് അപ്പ എളുപ്പാണ് പക്ഷെ നായി കളെ പ്രശ്നെഉള്ളൂ അവര് വൽച്ച് താഴത്ക്ക് ഇടടും അതാണ് പ്രശ്നം
ആഹ് അങ്ങനെയുണ്ടല്ലേ
അങ്ങനെ ചെലപ്പോ അവർക്കൊരു നായികക്ക് അല്ലെങ്കി പിന്നെ കണ്ടാലും കൊയപൊന്നും ഇല്ല
ആഹ് ഇവിടെ അങ്ങനെയാ താന്ന് കിടക്കുകയാണെങ്കിൽ മുറ്റത്തൊക്കെ തുണി കിടപ്പുണ്ടെങ്കി കടിച്ചെടുത്തുകോണ്ട് പോകും രാവിലെ എണ്ണിക്കുമ്പോ കേറി
ആഹ്
കീറി ഇട്ട്ണേ കാണാം അല്ലെങ്കിൽ ചെരുപ്പ് ചെരുപ്പ് എടുത്തോണ്ട് പോവും കുട്ടികളുടെ
ഉം ചെരുപ്പൊക്കെ കൊടു ആഹ് ചെരുപ്പ് കടിച്ച് കേടുവരുത്തും ഒക്കെ രാത്രി ആയാല ഔത്ക്ക് പെറുക്കിവെക്കണം
അതെ ഇവിടെ അങ്ങനെയാ
ഉം ചെലപ്പോ കൊഴപ്പണ്ടാവുള്ളു ചെലപ്പോ അതിന് വേണ്ടിട്ട് അവര് നമ്മളെ ഇതാക്കും അപ്പൊ പിന്നെ മഴ ഉം ഒരു പേടിയാണ് പുതിയ ഡ്രസ്സ് ഇപ്പൊ ഈ പ്രാവശ്യം വന്നിട്ട് പുതിയ ഡ്രസ്സാരുന്നു അയൽമേല് ഷർട്ട് ബട്ടണ് ഇട്ടുങ്ങാണ്ട് അയലുമെ ഇട്ടേക്കണ് എന്നാലും എത്തൊന്നുമില്ല എന്നിട്ട് അയല് പൊട്ടിച്ചിക്കണ്. ഇതൊക്കെ അവര് കടിച്ചു പൊട്ടിച്ചിക്കണ് അങ്ങനെയാണ് ഓരെ കാട്ടല്
ആഹ്
ഹലോ ഉം ഉം പുതിയ ഷർട്ട്
അല്ലാന്ന് എന്തീലും ഉണ്ടോ നായ് നായകളെപ്പറ്റി
ഇല്ല നായ്ക്കള് അങ്ങനത്തെ ബുദ്ധിമുട്ടേ ഉള്ളൂ അല്ലാതെ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഉം
ആഹ് അവർക്കറിയത്തില്ലല്ലോ പുത്തനാണോ
ഉം ദുൽമ് കാട്ടണയിന് അവര് പിന്നെ ഇവിടെ പന്നികളുടെ ശല്യം ഇണ്ട് വാഴകള് ഒക്കെ കുത്തി മറിച്ചിടുകാ
ആഹ് രാത്രി ഇവിടെയുണ്ട് പക്ഷെ അങ്ങനെ വലിയ ശല്യം ഒന്നുമില്ല ഇവിടെ രണ്ട് പട്ടികളുണ്ട് വീട്ടില് ഞങ്ങളുടെ ഇവിടെ കുറച്ച് സ്ഥല ത്ത് ഞങ്ങളുടെ റിലേറ്റീവ്സ് ഒക്കെയാ താമസിക്കുന്നെ ഞങ്ങൾക്ക് ഇത്രയും പേർക്കൂടെ ര ണ്ട് പട്ടികളുണ്ട് അവര് പന്നിയൊക്കെ വരുമ്പോ ഇത് കണ്ട് കൊരച്ചു സൗണ്ട് ഉണ്ടാക്കുമ്പോ പോവും
ആഹ് ഇവടെയും തന്നെ ഞങ്ങ ഇവടെ വളത്തൊവൊന്നുവല്ല ഞങ്ങളോടെ ഇതേപോലെ ഒരു നായുണ്ട്. ഇവിടെ സ്ഥിരായിട്ട് ഇങ്ങനെ ഞങ്ങള് മൂന്നാല് പേരയില് ഇവിടെ ഞങ്ങളിങ്ങനെ പൊറ ത്ത് മീന് ഇതൊക്കെ ഇടുമ്പോ തിന്നാൻ വരണത് ഒരു ഒരാളുണ്ട് ഇവിടെ ചിലപ്പോ അതിനൊരു കിറുക്കിളകലാണ്
ആഹ്
അപ്പൊ അത് അയയൽമേന്നൊക്കെ എടുത്ത് താഴത്തേക്കിടും ചെരുപ്പ് കടിച്ചോണ്ട് പോകും ചെരുപ്പ് ഈ കടിച്ചോണ്ട് പോന്നതൊക്കെ അതിന്റെ കുട്ടികളാണ് ചെയ്യല് കുട്ടികളുണ്ടാവുമ്പോ അവരാണ് കഠിച്ച് കൊണ്ട് പോവല്
ആഹ് കുഞ്ഞുങ്ങള് ആഹ്
ആഹ് കുഞ്ഞുങ്ങള്
കടിക്കണേ ഇതാരങ്കിലും വഴക്ക് പറയാണെങ്കിൽ അവരോടുള്ള ദേഷ്യം വെച്ച് ആ ചേരുപ്പെടുത്തുകൊണ്ട് പോകും ഇവിടുത്തെ പട്ടികള്
ഉം ഉം പിന്നെ ഇന്നെന്ത് വൈകുന്നേരം ചായക്ക് എന്തായിരുന്നു കടി ഹലോ
ആഹ് കുട്ടി കുട്ടികള്
ഏ
ചായേടെ കൂടെ അൽബൂരിയാരുന്നു
അതെന്താ സംഭവം ആ ആ അതെന്തായിന് അതെന്താണ് പൂരിയോ ആ പൂരിയോ ആ പറ്റണണ്ട് പൂരിയാണ്
ഹലോ
ആഹ് പൂരിന്ന് പറഞ്ഞ സാധനാണ്
അൽബൂരി അൽബൂരിന്ന് പറയുമ്പൊ അല്ലാ അൽബൂരീന്ന് പറയുമ്പോ അല്ല ഉഴുന്നുവടയൊക്കെ പോ ലെ ആ ഉഴുന്നുവട കണ്ടിട്ടി
ആഹ് മന മനസ്സിലായി അയിന് ഇവിടെ എന്താ പറയാന്നറിയോ നെയ്പത്തിരി എന്നാണ്
ഉഴുന്നു വട
ആഹ് ആഹ്
ഉ ഉഴുന്നട ഉണ്ടാക്കുന്നേ ഏ
ആഹ് അയിന് ഇവിടെ പറയൽ എന്താന്നറിയോ നെയപ്പ
ആഹ് ആന്നില്ലേ ഞങ്ങള ഇടെ അൽഭൂരി
ഏഹ് ഇവിടെ നെയിപത്തിരി ന്നാ പറയല്
ആ ഓരോ സ്ഥലത്തും അതിന്റത അതിന്റേതായിട്ടുള്ള മാ റ്റങ്ങളല്ലേ
അവിടെ വീട്ടിലുണ്ടാക്കിയ തന്നെ
ആഹ് ഹ വേടിച്ചതാ കടെന്നു
ഉം ഉം പൊരികടി ഒക്കെ ഉണ്ടാക്കുവോ
ആ ഇടക്കൊക്കെ ഇരിക്കുമ്പോ ഉണ്ടാകും പിന്നെ എല്ലാവർക്കും താല്പ പിരിയാം കൂടുതലും ബേക്കറി ഐറ്റംസിനോടാ കുട്ടികൾക്കൊക്കെ പിന്നെ ഹസ്ബൻഡ് ബേക്കറി ഒന്നും കഴിക്കില്ല ആഹ് പിന്നെ വേടിച്ച കഴിഞ്ഞാൽ ഞാനും മക്കളും കഴിക്കും അതേ ഉള്ളൂ
ഉം അച്ഛനും അമ്മിയൊന്നുംല്ല കൂടെ
അച്ഛനും അമ്മയുണ്ട് എല്ലാർ ക്കും പ്രായമായില്ലേ കൊളസ്ട്രോള് ഷുഗർ പ്രഷർ ഇന്ന് വേണ്ട എല്ലാം ഉണ്ട്
ഉം പൻസാരൊന്നും വേണ്ടിരുല്ല ഓല്ക്കൊന്നുലെ
ഏഹ്
പഞ്സാര വേണ്ടിവരുല്ല പറയാ പഞ്സാര ഉപ്പ് ഒന്നും വേണ്ടിവരുല്ല ഷുഗർ ഒന്നും വേണ്ടിവ
ആഹ് അതാ അച്ഛനും അമ്മയും ആഹ് ആഹ് അതെ ഷുഗറ് അച്ഛന് കൊഴപ്പല്ല അച്ഛന് ചെറിയ ശ്വാസം മുട്ട് ട്ടിന്റെ പ്രശ്നേ ഉള്ളു പക്ഷെ അമ്മയ്ക്ക് ഷുഗർ എന്താ കൊളസ്ട്രോള് കൊളസ്ട്രോൾ ചെറുതായിട്ടെ ഉള്ളൂ പിന്നെ പ്രഷർ പ്രഷർ എപ്പോഴും തോനെയാ അങ്ങനെ അവിടെ അമ്മ അച്ഛനൊക്കെ ഉണ്ടോ
ഇനിക്ക് ഇല്ല ഇവടെ ഹസ്ബന്റിന്ണ്ട് അമ്മ ഇണ്ട്
ആഹ്
ഇന്റെ ഇപ്പീ ഇമ്മയൊക്കെ മരിച്ചിക്കിണ്
ആഹ്
ഉം ബുക്കൊക്കെ കിട്ടിയോ കുട്ടിയാൾക്ക് സ്കൂൾന്ന്
ആ ബുസ്തങ്ങളൊക്കെ കിട്ടി ആ സ്കൂള് തുറന്ന ആ കിട്ടി എല്ലാം
ഉം
കിട്ടി ആദ്യത്തെ രണ്ട് ദിവസ സം എല്ലാം ബുക്ക് പൊതിയലൊക്കെ ആയിട്ട് ഭയങ്കര ബഹളമായിരുന്നു
ഉം
അവിടെ
കൊറെ ഒന്നും വാണല്ല ആ ഇവിടെ പുസ്തകം തന്നെ കിട്ടാൻ രണ്ടാം ഇളേതിനെ ചേർക്കാൻ വേണ്ടി പോയപ്പോ തന്ന വാങ്ങീക്കണ് ബുക്കെക്കെ സ്കൂളിൽന്ന് തന്നെ വാങ്ങീക്കണ് ഞങ്ങക്കൊക്കെ പൈസ കൊടുത്ത് വാങ്ങണല്ലോ ഒക്കെ വിലൊക്കെ ഉണ്ടാവും പ്രൈവറ്റ് ഉം പ്രൈവറ്റ് ബുക്കല്ലേ
ആ ഞങ്ങള് ആദ്യം അങ്ങനആയിരുന്നു ചേർത്തത് അതുകൊണ്ട് അറിയാം സ്ന്റെ കാര്യങ്ങൾ യൂണഫോമിനൊക്കെ നല്ല പൈസയാവ പിന്നെ മാറ്റി പിന്നെ മാറ്റി ഗവൺമെന്റില് ചേർത്ത് ആയിലും ഫീസ് തോനയാവും പുസ്തകത്തിനും അവിട്ന്ന് തന്നെ തരുവല്ലോ നമുക്ക് ബുക്കുകളും എല്ലാം ബുക്കും അയ്നെല്ലാം നല്ല പൈസ ആവും പിന്നെ അങ്ങനെ ആഹ് അവിടുന്ന് തന്നെ തരും നമുക്ക് ബുക്കും പക്ഷെ ഭയങ്കര വിലയായിരിക്കും അങ്ങനെ പിന്നെ ഞങ്ങള് മാറ്റി അവിടുന്ന് ഇപ്പൊ ഗവൺമെന്റ് സ്കൂളിൽ ചേർത്ത് ഉം ഇപ്പം ഗവൺമെന്റ് സ്കൂളിലാ മക്ക ള് രണ്ട് പേരും ആദ്യം പ്രൈവറ്റിലായിരുന്നു
അതെന്തേ ഗവൺമെന്റിലാക്കി
ആഹ് പിന്നെ ഫീസ് ഒക്കെ ഒരുപാട് രണ്ടു പേർ കൂടെ ആകുമ്പോ ഒത്തിരിയാവും പിന്നെ
ഉം
പിന്നെ നമ്മുടെ ഇതിലോട്ട് കൂടുതൽ വാല്യൂ ഉള്ളത് നമ്മുടെ കേരളയുടെ ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റ്സിന് ആണ് അപ്പൊ പിന്നെ ടീച്ചേഴ്സ് ഇങ്ങനെ വന്ന് ഒത്തിരി ഇങ്ങനെ പറഞ്ഞപ്പോ പിന്നെ ആഹ് ആഹ് ഗവൺമെന്റ് ന്റില് ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർത്ത്
ഉ ഉം
ഇപ്പൊ അങ്ങനെ
ഇവിടെ ഞാന് ഇവിടെ രണ്ടാള് പ്രൈവറ്റ് രണ്ടാള് പ്രൈവറ്റിലായിര്ന്ന് ഒരാളെ ബുദ്ധിമുട്ട് കൊണ്ട് ഞങ്ങള് ഗവൺമെന്റ് ചേർത്ത് അപ്പൊ ഗവൺമെന്റ് ചേർത്തപ്പ പ്പൊ ഇവിടെ മദ്രസ അടുത്തില്ല കുറച്ച് വിട്ടാണ് കുട്ടികൾക്ക് ഒറ്റക്ക് പോയി വരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഈ പ്രൈവറ്റ് കൊണ്ടാക്കണത് പ്രൈവറ്റിൽ ആകുമ്പോ രണ്ടും ഉണ്ടാവും മദ്രസ് ഉണ്ടാവും സ്കൂളും ഉണ്ട്
ആഹ് ആഹ് ആഹ്
ഒരാക്ക് ബസ്സിനന്നെ വേണം ആയിരത്തിന്റെ പുറത്തുണ്ട് ഒരാള ബസ്സിന്റെ ഫീസ് മാത്രം
ആന്ന്
മൂവായിരത്തിന്റെ പുറത്താണ് ബസ്സിന്റെ ഫീസ് വരുന്നത്
ആഹ് ഫീസ് കുട്ടികള് ഒരു സ്കൂള് പഠിക്കുമ്പോ അവർക്ക് അവര് ഫീസിനൊന്നും ഇളവെയ്യത്തില്ല
ഇളവ് ചെയ്യാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഇനിപ്രാവശ്യമാണ് ഒന്നിന്നെ അവിടെ ചെറുതിനെ അവിടെ ആക്കികീന്നത് അപ്പൊ അവരോട് പറഞ്ഞിട്ടുണ്ട് അവരോട് ഞങ്ങൾ ചെയ്ത് തരീന്ന് അപ്പൊ അവര് പറഞ്ഞിക്ക്ണ് നിങ്ങള് വെരിപറഞ്ഞീന്നു
ആഹ് ചെല സ്കൂളുകളിലൊക്കെ ആണെങ്കി ആഹ് തന്ന് ഉം ചെല സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ രണ്ട് കുട്ടികള് നമ്മള് പഠിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇളവുകളക്കെ ചെയ്ത് തരുമല്ലോ
ഉം ചെല്ലാം പറഞ്ഞിട്ടണ്ട് ങ്ങള് ഫോൺ ചെയ്ത് പറഞാനോളന്ന് ഞങ്ങൾക്ക് അറിയില്ല നിങ്ങള് വരണന്ന് പറഞ്ഞിട്ടുണ്ട്
ആഹ് ചെല്ലണം
അപ്പൊ പോയി പറയണന്ന് വിചാരിക്കണണ്ട് ഇഞ്പ്പോ ആഹ് ഫീസ് ഈ ഫീസ് പറഞ്കാണ്ട് അവര് പലെ ഫീസ് ഉണ്ടല്ലോ അവരടത്ത്
ആഹ്
ക്കെ ഇങ്ങനെ ഓരോന്നും ഓരോന്നും ഇങ്ങനെ വരിവരിക്ക ഇങ്ങനെ വിടും
ഉം ഉം
ബുക്കിനന്നെ വേണം മദ്രാസ്സത്തെ ബുക്കിനന്നെ വേണം നാനൂറ്റി അയമ്പുരുപ്യ പറഞ്ഞിട്ട് ഇന്നലെ കൊണ്ടോയിക്നത്
ആന്നന്ന് ഇപ്പൊ ഒത്തിരി അവിടുന്ന് നമ്മള് ബുക്ക് മേടിച്ച ഇത്തിരി പൈസകും പിന്നെയ കുറവുണ്ടോന്ന് വെളീൽന്ന് ബുക്ക് മേടിക്കുബോ
ഉം പക്ഷെ കിട്ടുന്നില്ലല്ലോ പൊറത്ത്ന്ന് ബുക്ക് കിട്ടുന്നില്ലല്ലോ
ആഹ് അത് കിട്ടുന്നുള്ളേ കിട്ടൊള്ളു അവിടന്നന്നെ മേടിച്ചല്ലേ പറ്റൂ ആഹ് അന്നെങ്കി ശരിയന്നെങ്കി
ആഹ് ഉം ഓക്കെ
ഒക്കെടാ